പ ആഹ് കേക്കല്ലേ.
ആഹ് കേൾക്ണ്ട്.
ആഹ്.
എന്തൊക്കെ വിശേഷങ്ങള്.
ക്കെശെ നല്ല വിശേഷം ഉം.
ആഹ് നേ എക്കളൊക്കെത്ത്യോ.
ഏഹ് ആഹ് മക്കള് ഇവിടതാ ചെറ്യാള്താ അങ്ങലാടിന്ന് ഓളെ കൊട്ന്നു. ഓറക്കാൻ കെട്ത്തിക്ക അത് അതല്ലെങ്കിഞ്ഞ്. കൊറച്ച് കയ്ഞ്ഞാലും മ നമ്മുടെ മയ്രിബ്യാ അക്കെ ആവുമ്പത്തിന് അവള്ങ്ങനെ കരയൊള്ളൂ.
ആഹ് അത് സരി ആഹ് അപ്പോ ഉച്ച ക്ക്‌ അംഗൻവാടീന്ന് ഒറങ്ങൂല.
ഇല്ല അവളവിടുന്ന് ഒറങ്ങൂല അവൾക്കൊറങ്ങണോങ്കി ഞാനവളങ്ങനെ കെട്ടിപിടിച്ച് കെടക്കണം എന്നാലേ അവളൊറങ്ങൂളൂ അതെല്ലങ്കി ഒറങ്ങൂ
ആഹ്- ആഹ് അത് ശരി ഉം എത്ര വയസായിപ്പോ
ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അങ്കലവാടി ഞങ്ങള് നേ ഫ്രെ വീടിന്റെ മുന്നാണ് അങ്കലവാടി
ആഹ് അപ്പം പിന്നെ എളുപ്പാണല്ലോ
ആഹ് വീട്ട്ന്ന് നോക്കിയാ കാണും അപ്പൊ
ആഹ്
ഇവിടിരുത്തൂല ഇവിടെ ഇരുന്നിട്ട് ഈ മഴയും അപ്പം കൊണ്ടാക്കും
ആഹ് - ആഹ് അയ്‌ലേറെ നല്ലത് അതന്നേണ് അംഗനവാടി പോയി കുട്ടികളെക്കെടേല് ഇരിക്കുമ്പോ ഓര്ക്കൊരു ഇതാണ് നമ്മക്കും ബു
അവിടെത്തില്ല ബുദ്ധിമുട്ടില്ല മറ്റത് ഇവിടെ ആവുമ്പോ മണ്ണിലും എന്റെ പിന്നാലേന്ന് മാറൂല്ല അപ്പൊ പിന്നെ പെട്ടെന്ന് വല്യാള് സ്കൂൾക്ക് പോവണെൻ്റെ ഒപ്പം അവളെ കുളിപ്പിച്ച് മാറ്റി അവളെ കൊണ്ടോയിരുത്തും എന്നിട്ടേ പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ നിക്കുള്ളൂ
ആഹ് അത് ശരി വല്യാളെത്രയിലാ
വല്ല്യാള് രണ്ടില് രണ്ടാംക്ലാസിലാ നിങ്ങളെ മക്കളിപ്പത്രല്ലേ ഡിഗ്രി അത് സ്കൂൾ കൊറച്ച് പോവണം
ആഹ് ബസിനായിരിക്കുല്ലേ
ആഹ് സ്‌കൂള് ആഹ് ബസ്സിൽ സ്സല്ല മറ്റേ വണ്ടി ഓട്ടോ പോലത്തെ വണ്ടിണ്ട് ഇപ്പം മൂങ്ങ വണ്ടി അതിലാണ് അതിലാ പോണ്ടെ എന്താ കുക്കിങ്ങിലാ സ്കൂളിട്ട് വരുമ്പത്തുള്ള എന്തേലും കുക്കിങ്ങിലാണോ
മക്കള് വരാനാവുമ്പത്ത്നേ ചായയൊക്കെ ഉണ്ടാക്കി വെക്കിട്ട് വിചാരിച്ചിട്ട്
ആഹ് എനിക്ക് തോന്നി വെള്ളത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടേക്കെ
ആഹ് -ആഹ് പിന്നെ നല്ല മഴ പെയ്യണണ്ട് പൊറത്ത് അപ്പൊ പൊറത്തുക്കൊന്നെറങ്ങിയപ്പം നല്ല മഴയാണ്
ഇവിടെ നല്ല മഴയൊണ്ട് ഇപ്പോ മഴന്നെ ഇപ്പൊ ഞാൻ ഇവളെ കൊണ്ടരാൻ പോയപ്പം നല്ല മഴെ
ആഹ് -അത്ശരി ശരി ഉം
നല്ല മഴെ നിങ്ങളവിടെ നല്ല മഴെ
ഉം നല്ല മഴയാണ് ചായ ഉണ്ടാക്കിയോ
ചായ ഉണ്ടാക്കിട്ടില്ല ചായ മോ വരു മോൻ വരുമ്പോത്തിന് നാലരയാവും അപ്പഴേ ഉണ്ടാക്കുള്ളൂ
ആണോ അത് ശരി ഉം
ഇവളൊന്നൊറക്കി സെറ്റ് ആക്കി ഒന്ന് കിടക്കുമ്പത്തന് അവൻ വരും പിന്നെ ഞാൻ നാളെ പ വീട്ടില് ഞങ്ങക്കിപ്പോ വീട് പണിയുള്ള കാരണം അവിടണ്ട് ആൾക്കാര് അപ്പോ അവർക്കൊന്ന് ചായ കൊണ്ടോയി കൊടുക്കണം
ആഹ് അത്ശരി
വീട് പണി നടക്ക്‌ നടന്നു കൊണ്ടിരിക്കായിപ്പം അപ്പൊ അത് ആഹ് ഞങ്ങള് ഞങ്ങളിപ്പം നിക്കണ വീട്ട്ന്ന് കൊറച്ചങ്ങോട്ട് പോവണം അപ്പൊ അവിടെയിപ്പം തേപ്പ് പണി നടക്കാണ്
ഉം
ആഹ് പിന്നെ
അപ്പൊ അവർക്ക് കടിയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ടാ
കടി ബേക്കറി അങ്ങനെ കൊടുക്കലുള്ളൂ ഉണ്ടാക്കും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കും ദിവസേനപ്പം നമ്മൾക്ക്‌ എണ്ണ കടി ഇണ്ടാക്കല് റിസ്ക്കല്ലേ ഇപ്പൊ എടക്കൊക്കെങ്ങനെ ബേക്കറി കൊടുക്കും പിന്നെ ഇവടെ മക്കക്ക് എണ്ണക്കടിനെക്കാട്ടിലുഷ്ടം ബേക്കറിയാ പിന്നെ അതിന് കാര്യായിട്ട് മെനക്കടൂല അവർക്ക് ബിസ്ക്കറ്റ് റസ് ക്ക് അങ്ങനെ അങ്ങനെ മി മിച്ചറ് അതൊക്കെ പറ്റൊള്ളു ഇങ്ങള് ദിവസോണ്ടാക്കോ എണ്ണക്കടി മക്കള് വരുമ്പോത്തിന്
ഇല്ല എന്നുണ്ടാക്കൊന്നുല്ല ഇപ്പർഞ്ഞ പോല തന്നെ പിന്നെ വല്ല അവിലും നനച്ചത് അങ്ങനെ എന്തെങ്കിലൊക്കെ അരി വർത്ത് ഇണ്ടാക്കീട്ടങ്ങനെതാക്കും
ഡീസന്റ് കുട്ടികളാ കൊണ്ട് അവിലൊന്നും തിന്നൂല അവിലൊക്ക അവില് വാ താർക്കുഷ്ടല്ല ഇവള് പിന്നെ കഴിക്കും അങ്കലാവാടിന്ന് അവ് അവ് അവിലും ശർക്കരിം ക്കള് ഇവള് കഴിക്കും വല്യാൾക്കത് പറ്റില്ല വല്ല്യാൾക്ക് ബിസ്കറ്റ് കര്യായിട്ട് ബിസ്കറ്റ്
ഉം ഇവെടിം ചെറിയാളയ്ന്റെ ആളന്നെ ബിസ്കറ്റിന്റെ ആള്
ബിസ്ക്കറ്റിന് ഉം അനക്ക് ബിസ്ക്കറ്റ് കയിച്ചാലാണെങ്കി വയറ് വേദന ബിസ്കറ്റ് കയിച്ചാ വയറ് വേദനേണ്
ആഹ് അയ്ന് അല്ലെങ്കിലും ബേക്കറി നമക്ക് ഡെയ്ലി ബേക്കറി മക്ക ൾക്ക് കൊട്ക്കാൻ പറ്റൂല നല്ലതല്ല ഉം
കോവുമ്പഴും ഇങ്ങനെന്തേലും ഫുഡ് ഭക്ഷണം കഴിക്കും രാവിലെ അപ്പൊ നമ്മ ഇ രാ എന്തേലും കടി രാവിൽത്തെ കടി എന്തേലും ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷെവന് പെട്ടന്ന് പോവാനുള്ള ബത്തപ്പാടില് അവൻ തത് കഴിക്കും ബിസ്ക്കറ്റാ അവൻ രാവിലെ ഓൻ്റെപ്പാടെപ്പഴും പറയും ബിസ്കറ്റ് കൊടുന്നാ മതി പർഞ്ഞിട്ട്
ഉം ഞങ്ങളിപ്പൊവടെ രാവിലെ പിന്നെ ഈ നാല് മണി ക്ക് രാവിലത്തെ കടി ബാക്കിണ്ടെങ്കില് മക്കക്കൊക്കെ അതായാലും മതി കടിം വേണം കറിം വേണട്ടോ കടീക്ക് കറിണ്ടെങ്കില് പിന്നെ ഓരാവ
പറ്റിയതാണെങ്കി അവനതന്നെ കഴിക്കാ ഇവൻ പിന്നെ കഴിക്കൂല ഓലാ അംഗങ്കലവാടീന്നാ പോര്ണ ടൈമി സമയത്തെന്തായാലും കഴിച്ചിട്ട്ണ്ടാവും അപ്പൊ പിന്നെ അവക്ക് ചായ മാത്രം മതി അത്ക്ക് ബിസ്കറ്റൊന്നും വാണന്നില്ല മറ്റാൾക്കാണ് മറ്റാൾക്കാണ് വാണ്ടത് ചായക്ക് ത്തെ കടി ആണെങ്കിൽ അയ്ക്ക് കറി വേണം അതല്ലെങ്കി അവൻ കഴിക്കൂല
ആഹ് പിന്നെപ്പ ചോറൊക്കെ തിന്നാണെങ്കിൽ കൊഴ പ്പല്ല അത് അതൊന്ന് ചായേം കടിയാണ് ഫസ്റ്റ് ചോദിക്കാ ആഹ്
ചോറ്ക്ക് എന്തൊക്കെ കറി ഇണ്ടേലും അവർ ക്ക് പറ്റിയ എന്ത് കാറിയാണെങ്കിലും ചോറ് കഴിക്കൂല ആ വന്നപാട് കുളിക്കാ ചായ കുടി ക്കാ പിന്നെ കളിക്കാൻ പോവാ പിന്നാ മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പഴേ കേറി വരുള്ളൂ
ആഹ് അതന്നെ ഉം പ്പൊ മഴയായോണ്ട് പോർത്തിക്കങ്ങനെ വല്ലാതെ പോവാൻ ഇതില്ലല്ലോ?
ഉള്ള ഞങ്ങളെ വീട്ടിൽ കളിക്കാനൊന്നും സ്ഥലല്ല ഞങ്ങള് തറവാട്ടില പോവ അവിടെ മാമന്റെ മക്കളും എല്ലാരും കൂടി അങ്ങനെ കളിക്കും. ക്കും സൈക്കളും ചൗട്ടി അവിടെ അവന്റെ സൈക്കിൾ അവിടെ നിർത്ത അപ്പൊ അവിടെ നിർത്തിട്ട് കളിക്കും. അവ്ടെ മക്കള് എല്ലാരും പാടെ കളിക്കും പിന്നെ അപ്പ ഇവിടെ ഞങ്ങളെ വീട്ടില് ടി വി ഇല്ല. അപ്പ അവിടെ പോയിട്ട് ടി വി ഇരുന്ന് കാണും.
ഉം.
ഓ ഇന്നലെ. ആ അതൊക്കേണ് അവരുടെ പരിപാടി.
ആ ഫുഡൊക്കെ എങ്ങനെ? കുക്കിംഗ് ഒക്കെ എങ്ങനെ? ചെയ്ണ ആളാണോ?
ഉം. ആ ചെയ്യും. ഇവിടൊക്കെ ഞാൻ മാ ഇമ്മള്ള ആ ഇമ്മള്ള കാരണെ അത് വെക്കലൊക്കെ എന്തല്ല ക്കലൊക്കെ ഉമ്മെ ചെയ്യധികം. ഇമ്മ എങ്ങനേലൊക്കെ നിക്കും. പ്പഴേ ഒള്ളു. ഇപ്പൊ വീട് പണിയായ കാരണം എന്തെ ചെൽപം അങ്ങൻ അങ്ങട്ടൊ ഇങ്ങട്ടൊക്കെ പോകുമ്പം മാത്രേ ഞാ ചെയ്യലൊള്ളു. അല്ലാത്തപ്പം കാര്യായിട്ട് ഒന്നാമത് ഇപ്പ ഞങ്ങള് നാസ്. പ്പന്റ് രാവിലെ പോവും. പണിക്ക് പോവുമ്പെ രാവിലെ. ഇപ്പ ആഹ്, ഒരുവിധം എല്ലാതും ആവും, ചോറും. ക്കറിം, ഇതൊക്കെ നേര്ത്താവും. അപ്പപിന്നെ എല്ലാതും. ലത്തെ ചായടെ കടിം.
ആഹ്. അപ്പൊ പിന്നെ അ വെച്ച് ഇണ്ടാക്ക്ണ പരിപാടി അപ്പത്തന്നെന്ന് കഴിയുല്ലെ.
കഴിയും. ആവ് എല്ലാതും കഴിയും. അപ്പ പിന്നെ ചായെടെ കടി ഒരാള്. ഇണ്ടാക്കുമ്പത്തിന് ചയടെ കടിം, കറിയെക്കെ ഒരാള് ഇണ്ടാക്കുമ്പത്തിന്. മറ്റെ ആള് ചോറ്ക്ക്ള്ള കറി. നന്നാക്കും, ഇതാക്കും. കാര്യായിട്ട് മീനെന്തെയിലൊക്കെണ്ടെങ്കില് മീൻ നന്നാക്കും കറിഎട് കറിയ ക്കാ ഒരടുപ്പത്ത് വെച്ചിട്ട് ഇണ്ടാവും. ഞാനൊരു ഒര് അട്പ്പത്തൊ സറ്റൗമ ക്കെ ചായകടി ഇണ്ടാക്കും.
ആഹ്. അഹ് ശെരി. ആഹ്.
അങ്ങനെ ചെയ്യ. അഹ് വെപ്പ് പണ്യാെക്കെ നേർ ത് കയ്യ. അത് കഴിഞ്ഞാ പിന്നെ ഇവരെ പിന്നാലെ നടന്നിട്ട്. ഇവരെ സ്കൂൾക്ക് പോകുമ്പത്തിനെന്നെ വല്യാള് പോവുമ്പേ ത്തിനൊയിൻ ഒരുവിധൊക്കെ പത്തേക്കാ ലാവും. പിന്നെ, ഇവളിം കൊണ്ടാക്കി. വെരുമ്പത്തെന്നെ പത്തേമുക്കാലായി. അയ്ന്റെടേല് ആരോടേലും വർത്താനം പറയാൻ കിട്ട്യാ അങ്ങനൊ പോകും.
അഹ്. അ. ആഹ്, അയ് ശെരി.
ആഹ്. ആ. പിന്നെ വന്നിട്ടെക്കാരം. വേറെ ആഹ് വി. പിന്നെ വന്നിട്ടാണ് വേറള്ള പണികളൊക്കെ ചെയ്യ.
ഇങ്ങൾക്ക് ഹെൽപെയ്യോ? ഏഹ്.
ബിരിയാണി അങ്ങൻത്തൊക്കെ ഇണ്ടാക്കോയ്ക്കാ.
ആഹ്. ബിരിയാണിക്കല്ലാം ഇണ്ടാക്കും. ഞാ ഇന്റെ വീട്ട് പോയാ ചെയ്യും. ഇവടെ പിന്നെ മ്മള്ള കാര്നെ, ഇമ്മന്നെക്കെ ചെയ്യും. ഇയ്യയ്യാ. ഇന്റെ വീട്ട് പോയാ ഞാന് ബിരിയാ ണീ നെയച്ചോറ് അർന്നഞ്ഞ പോലെ എല്ലാം വെക്കും. അവടെ പിന്നെ ഞങ്ങളീ പർഞ്ഞ പോലെ. വെച്ച്ണ്ടാക്കാന്. ഞങ്ങ ഞങ്ങള് ചെന്നാ പിന്നെ, ഞങ്ങളെന്നെല്ലേ ള്ളൂ. ഇവടെ പിന്നെ.. അഹ് ഇവിട്ത്താൾക്കാർക്ക് വരുമ്പോ പിന്നെ, ഞാൻ ഇള്ള കാരണം. ഇമ്മിള്ള കാരണം ' ഉമ്മന്നെ ഒരു വിതൊക്കെ ചെയ്യാ. ഇമ്മാ എന്താ പറ്യ ഇപ്പ ഞങ്ങള ഇവടെ ഒരു കിച്ച്ണ് ത്ണ്ട് അതിൽക്ക് പോകെയ്.
ആഹ്.
അപ്പൊ, അപ്പൊ ഇമ്മന്നെ, ബിരിയാണി, നെയ്ച്ചോറാണെങ്കിലൊക്കെ ഇമ്മന്നെ വെക്കാ.
ആഹ്, സ സ്റ്റഹ് ശെരി.
പോയാലെ ഒള്ളൂ ഞാൻവെക്കാ. പിന്നെ ഇതുപോലെ ഇമ്മല്ലാത്ത സമയങ്ങളിലൊക്കെ ചെയ്യും. പിന്നെ. വേറെന്താ?
വേറെന്താ. അങ്ങനെ പോണു. ഉം. ഇതെക്കെ തെന്നെ.
ഇങ്ങളെ വീട്ട്ലാരെക്കെ ണ്ട്?
ഇൻ്റെ വീട്ട്‌ല് പിന്നെ ഞാനും ഇന്റെ മൂന്ന് മക്കള്. പിന്നെ ഉപ്പണ്ട്.
ആഹ്
ഉം ഭർത്താവ്ണ്ട്.
ആഹ് ഗൾഫിലാ?
ആഹ് ആഹ്.
ആഹ് ശെരി. ഇങ്ങളെ സ്വന്തം വീട്ടിലാ ഇങ്ങക്ക് ഏട്ടത്തി അനിയത്ത്യോ, കാക്കോ, അങ്ങനാരെ
ആഹ് ഏട്ടത്തിണ്ട്. ഒരേട്ടത്തിം ഒരേട്ടനും.
അയ് ശെരി മൂന്നാളാ. ആഹ്. അയ് ശെരി ഉം ഇങ്ങളുടെ ഇന്റെ വീട്ടില് പിന്നെ നാല് പെമ്മക്കളാ. ആമ്മക്കള്ല്ല ഞാം പർഞ്ഞ്ലെ ആമ്മകള്ള്ളെ അഹ് ആൺകുട്ട്യേള്ല്ല. ആൺകുട്ട്യേള് തെന്നെ ഇൻ്റെ മൂത്ത കു മൂത്താൾക്ക് രണ്ടാൺ കുട്ട്യേളാണ്.
മൂത്ത ഏട്ടത്തിക്ക്.
മൂത്തേട്ടത്തിക്കാൺ കുട്ട്യേളാണ് ഞങ്ങള് വീട്ട്ത്തെ മൂത്താൾക്ക് മുത്ത് തങ്ങളോടെനെ എല്ലാ ഫസ്റ്റ് ആൺ തെര്യാണെന്നെ
ആഹ് ശെരി. ഉം
പിന്നെപ്പൊ ഞങ്ങക്കൊക്കി ഇപ്പ പിന്നെ ഇൻക്കുണ്ട് അങ്ങളെ വീട്ടില് ഫസ് റ്റ് ആൺ തരിണ്ടായത് അവൾക്ക.
ആഹ് ആഹ് അത് ശെരി. പിന്നെ എത്രാമത്തെയ്ന് മൂന്നാമ ത്തെ രണ്ടാമത്തെ എത്രാമത്താളാ?
ഞാ ഞാ മൂന്നാമത്താള്.
ആഹ്
ഞ്ൻ്റെ താഴെ ഒരാള്ണ്ട്.
ആഹ് പ്പ നാലാളിം കല്യാണം കഴിഞ്ഞ്ട്ട്ണ്ടാവൂല്ലേ.
ആം നാലാളിം കഴിഞ്ഞു നാലാൾക്ക് കുട്ട്യേളു ആയി. മൂത്താൾക്ക് രണ്ടാംകുട്ട്യേള് രണ്ടാം മത്തോൾക്ക് രണ്ട് പെൺകുട്ട്യേള്. എനിക്കൊരാണും ഒരു പെണ്ണും അനിയത്തിക്കൊര് പെൺകുട്ടി.
ആഹ് അയ് ശെരി. ഉം എന്ന ഓക്കെന്ന ന്നാ ശെരിന്നാ പിന്നെ വിളി
ആഹ് ശെരി.
ഉം
എന്ത